ഹലോ ആഹ് ആഹ് ഇപ്പ കേക്കുന്നുണ്ട്
ഉം എന്തൊക്കെ
പ്രത്യേകിച്ച് ഒന്നുല്ല അവിടോ
ആഹ് ഇവിടെങ്ങനെ പ്രതെസി ഒന്നുല്ല മഴുണ്ടോ.
മഴ ഉണ്ടായിരുന്നു ഇപ്പം ചെറുതായിട്ടൊന്ന് തോന്നിട്ടുണ്ട്
ഓ
എന്നാലും മഴ പെയ്യുംന്നുള്ളോരു മട്ടിൽ നിക്കുവ
ആഹ് ഇപ്പൊ പെയ്യുന്നുള്ള പ്രതീക്ഷയില്ലേല്ലേ
ആഹ് ഇന്നലെ തൊട്ട് മഴയല്ലേ
ഇന്നലെ മിഞ്ഞാന്നും തൊട്ടില്ലേ
ഏഹ് മെനിയന്നും ആഹ് മെനിയന്ന് മിനിഞ്ഞാന്ന് ഒരു ദിവസം എനിക്കൊന്ന് വെയിയിലുണ്ടായിരുന്നുന്ന് തോന്ന് അതിന്റെ തലേന്നുണ്ടായിരുന്നു
ആഹ് ആഹ്
ഉം വേയിലാവുന്ന സമയത്ത് പയങ്കര വെയിലും. മഴയാവുന്ന സമയത്ത് മഴയും
ഭയങ്കര മഴയും മഴ പെയ്ത പിന്നെ മഴ നിക്ക തോർന്നെങ്കിന്ന് പറയും അല്ലെങ്കി മഴേന്ന് പെയ്യട്ടെന്ന് പറയും.
പറയും അത് അത്രക്കുള്ള വെയിലല്ലേ ഇപ്പൊടിക്കുന്നേ
ഓ എന്തൊരു സഹിക്കാൻ പറ്റീന്നില്ലല്ലോ അല്ലേ ചൂട്
അതില് രാവിലെ ഒരു ഏഴു മണിയുടെ വെയിൽ കൊണ്ടാ തന്നെ എന്തൊരു ചൂടാ
എനിക്ക് എനിക്ക് വെയിലിന്റെ കലർജി എനിക്ക് എന്തോരം ഉണ്ടായിന്ന എന്റെ മുഖത്തൊക്കെ നല്ല എഴുതി കാണിക്കും.
എ എങ്ങനെ വരും മുഖത്ത്.
മുഖത്ത് ഒരു ചുവപ്പ് നമ്മള് മേക്കപ്പ് ചെയ്യുമ്പോത് ബ്ലഷ് അടിക്കൂലെ സമക്കായിട്ട് അങ്ങനെ ആണിക്കോ രണ്ട് കവളത്തും അങ്ങനെ വേലിന്റെ ചൂട് തട്ടിയാല് ഞ ഞമ്മള് ഇങ്ങനെ കല്യാണത്തിനൊക്കെ ഇങ്ങനെ പോകുമ്പോ ഞമ്മള് മേക്കപ്പ് മേക്കപ്പ് ചെയ്തിട്ട് പോകന്നയ്കാരം വിചാരം പക്ഷെ നമ്മളൊരു മേക്കപ്പിന്റെ ഒരു അംശം പോലും നമ്മളെ മൊത്തിട്ടില്ല ണ്ടാവല്ലേ അങ്ങനെ ചുവപ്പ് കളറായി മാറിയിട്ടുണ്ടാവും
ഓ ഓ പിന്നെ എന്ത് ഇത് എങ്ങനെ മാറ്റി
മാറിട്ടില്ല നമ്മൾ വെയിലിന്റെ ചൂട് തട്ടിയ അപ്പണ്ടാവും അത് വെയിലിന്റെ ഉം ആഹ് ഡോക്ടറെ കാണിച്ചേ തൊലി ഡോക്ടറെ കാണിച്ചു ഇപ്പ ഡോക്ടറെ പറഞ്ഞത് താണ് വെയിലിന് അലർജിയണ് ന്ന പറഞ്ഞത്
വെയിലിന് അലർജി വരുന്ന എനിക്ക് എനിക്കാണെങ്കിലേ ഒരു വെള്ളം പലെ വെള്ള ഒരു ചെലട്ത് ഇങ്ങനെ കുറച്ച് വട്ടത്തിന് വെള്ള
ആഹ്
എന്റെ ഒരു ഫ്രണ്ടിനെ ഇതിപ്പോണുക്കുണ്ടായിരുന്നു അവളിങ്ങനെ കൊണ്ട് കാണിച്ച ൻ പറഞ്ഞ് ബെയിലിന്റെ ആന്ന അവൾടുടെ പറഞ്ഞത്
ആ വെയിലിന്നെ ഇൻക്ക് വെയ്ല് പിന്നെ അതേപോലെ നമ്മള് കൊറ ത്ത്റങ്ങുമ്പോ തൊപ്പിയൊക്കെ ഇട്ട് ഇറങ്ങാനാ ത് നമക്കൊരു ബോറായി തോന്നല്ലേ ഹ്
ക്രീനുപയോഗിക്കത്തില്ലേ..
ആ സൺസ്ക്രീം ഉപയോഗിക്കുന്നുണ്ട്. ഇന്നാലും ഇണ്ടാവും നമ്മള് എപ്പോളന്നുപ്പോ സൺസ്‌ക്രീമ് ഉപയോഗി ക്കുലല്ലോ. വീട്ടിലിരിക്കുമ്പളൊന്നും ഇപ്പോ നമ്മള് എടുക്കൂലല്ലോ. പുറത്തിറങ്ങിയാലും ആരു സൺ ക്രീമിന്റെ ആ ത് കഴിയുന്നോട് കൂടി അത് വരും
ആഹ് മൂന്ന് മണിക്കൂർ വരെ എങ്ങണ്ടേ നിക്കത്തൊള്ളത്.
ഇപ്പ കല്യാത്തിനൊക്കെ പോകുമ്പോക്കെ നമ്മളത് വീട്ടിന്ന് ഇട്ട് പോകാന്നല്ലാതെ നമ്മളത്, കല്യാണകുടിക്ക് പ്പ നമ്മള് ഓഡിറ്റോറിയത്തൊക്കൊന്നുപ്പോ സൺസ്ക്രീമ് ഉപയോഗിച്ചു കൊണ്ട് പോവൂല്ലല്ലോ കയ്യി പുട്ച്ചു പോവൂലല്ലോ
പക്ഷെ അത് മൂന്ന് മണിക്കൂറങ്ങാണ്ടേ നിക്കത്തുള്ളൂ സൺസ്ക്രീനൊക്കെ നമ്മളെന്തായാലും ഒരിടത്ത് പോയിട്ട് വരുമ്പോ എന്തായാലും ഒരുപാട് സമയെടുക്കും
എങ്ങനെ ഒരു ഒരു മണിക്കൂറൊന്നല്ല. അമ്മളെ വേണ്ടപ്പെട്ടവരെ കല്യാണണ്ടെങ്കി നമ്മള് എല്ലാം കഴിഞ്ഞിട്ടല്ലേ ന്നഅവിടുന്ന് വരുള്ളൂ
പിന്നേ രാത്രിയാവും വരുമ്പത്തേനും
ആഹ്.. ഇഞ്ഞിപ്പോ മൂന്ന്മണി ക്കൂറല്ലാന്ന്ണ്ടെങ്കിലു അയ്ന്റെ മുന്നേ ഇൻക്കിത് വെയില് ശരീരത്ത്ക്ക് ത ട്ടിയ അപ്പൊ ഇത് കാണിക്കും. അപ്പൊ സൺസ്‌ക്രീം ഇട്ട് കാര്യല്ല
ആഹ് മുഖത്ത് മാത്രേ ഒള്ളോ?
ആ മുഖത്ത് മാത്രേള്ളൂ. കാരണം മുഖത്ത് മാത്രതടിക്കൊള്ളു പെട്ടന്ന് നമ്മക്ക് വെയിലോളളിച്ച മുഖത്ത്ക്കല്ലേ
ആഹ് ഞാനും ഇവിടെ സൺസ്ക്രീൻ ഉപയോഗിക്കുങ്കിലും ആ എൻ ക്ക് കൊറച്ച് വെള്ള പോലെ ഇങ്ങനെ കാണും അതെന്താ എനിക്ക് പക്ഷെ സൺസ്ക്രീൻ ഉപയോഗിച്ചെന് ശേഷവാ ഇങ്ങനെ വരുന്നത്
അതെ
ആ ഉപ എന്നച്ചാൽ ഉപയോഗിച്ച് കഴി കഴിഞ്ഞി ട്ട് പിന്നീടുള്ള നാളല്ല ഇങ്ങനെ വന്നത. അയിനുമ്പിട്ട് ഇങ്ങനെന്നും ഇല്ലായിരുന്ന്.
ആഹ് ഞാനിത് വന്നീ ശേഷാണ് സൺസ്ക്രീം ഉപയോഗിക്കല് തൊടത്തിയത്
ഓഹ് ഞാൻ അതിനുമ്പട്ടേ ഉപയോഗിക്കുന്ന ഞാൻ പല പലതാ ഉപയോഗിക്കുന്നെ ഒരു സമയം ഒരു ബ്രാൻഡിന്റെ വാങ്ങു. അടുത്ത സമയ അടുത്തേന്റെ വാങ്ങു
നമ്മള് എന്ത് ഉപയോഗിക്കാന്നുണ്ടെങ്കിലും ഒരേ ബ്രാൻഡന്നെ നമ്മൾ ഉപയോ
ഉപയോഗിക്കണം ഞാനാണെങ്കി പല പല ഇതാ വാങ്ങുന്നേ ഞാൻ ഇതുവരെ ഒരെണ്ണം വാങ്ങിയ ഇതൊരിക്കെ രണ്ട് വട്ടം വാങ്ങി ഞാൻ അടുപ്പിച്ച് ഉപയോഗിച്ചിട്ടില്ല
ആഹ് ആഹ്
ഉം പലതൊന്ന് ട്രൈയ്യ യ്ത് നോക്കുന്ന ഫോണിലൊക്കെ ഓരോന്നാ ഇന്നത് കൊള്ളാം ഇന്നത് കൊള്ളാം എന്ന് പറയുമ്പോ നമ്മക്ക്
അനെ ഒരിക്കലും ഫോണില് കണ്ട് ട്ട് ല്ലാ റിവ്യൂവിനനുസരിച്ചിട്ട് ഞാനൊരു സാധനം ഞാൻ വാങ്ങലില്ല കാരണം അതമ നമ്മളെല്ലാം ഉപ കർണ ഓൽക്കത്തിന് പരസ്യം ചെയ്ത് ഒൽക്കൈനില്ല ക്യാശിട്ടല്ലേ
നമ്മളേയ് അല്ല ഈ ആ എന്തോരോ ക്രീമിനകത്തഇന്ന ഇന്ന സാധനങ്ങളുണ്ട്. ഇത് ആഹ് മുഖത്തിന് കൊ സ്കിന്നിന് കുഴപ്പല്ലാത്ത സാനങ്ങൾ എന്തൊക്കെ ക്കെ അത് ഇന്നതിലുണ്ട് ഇന്നതില ഇല്ല അങ്ങനെ പറയുല്ലേ അങ്ങനെയുള്ളത് കാണും
ആഹ് ഉം ഞാന് റിവ്യൂ അനുസരിച്ചിട്ടൊന്നും ഞാനൊന്നും വാങ്ങലില്ല. ന്നൊര് സാധനം പിന്നെ ഇപ്പൊ ഞാൻ ആയുർവേദിക്കിന്റെ സൺസ്ക്രീം ആണ് ഉപയോഗിക്കുന്നത്.
ഓ എങ്ങനുണ്ട് കൊള്ളാവോ?
ആഹ കൊള്ളാം നല്ല നല്ല ക്വാളിറ്റി ഇള്ള നല്ലത് ന്നയ.
ആ ഓ. ചിലതൊന്നും എനിക്ക് വാങ്ങിച്ചതേ ആകപ്പാടെ രണ്ടെണ്ണം ആണ് ഇപ്പൊ ലാസ്റ്റ് വാങ്ങിയ രണ്ടെണ്ണം ആണ്. എനിക്ക് ഇത്തിരിയെങ്കിലും തൃപ്തിയായത്.
ആഹ്. ഞാൻ ക്ക് ഡോക്ടർ എഴുതി തന്നി തന്നത് എൻക് അത്ര ക്ക്ത് തോന്നി ന്നില്ല. ആഹ്, ഡോക്ട്, ഡോക്ട്റ് എഴുതി തന്നീനി അനക്ക് സൺസ്ക്രീം ഉപയോഗിക്കാൻ പറഞ്ഞിട്ട്. ക്ഷെ ഞാനിപ്പോ ഒരു ആയുർവേദി കടീ ന്ന്. അങ്ങനെ, ഉം, അങ്ങനെ വാങ്ങിയതാണ് ഇന്ക്ക്. കുറച്ചും കൂടിം. മു മൊ ഖത്തിനൊരിതായി തോന്നിയത്.
ഓ. മറ്റേ ഡോക്ടർ എഴുതിതരുന്നേനൊക്കെ ഭയങ്കര പൈസ യല്ലെ?
ഓ, നല്ല പൈസണ്ട്!
ആഹ്, ഞാ ങ്ങന എന്റെ ഫ്രണ്ട്സൊ ക്കെ ഇങ്ങനെ ഇതേപ്പം പോയി പറ പോകുമ്പോ പറഞ്. ട്ടുണ്ട്. ഒര് ആയിരം അടുപ്പിച്ചൊക്ക വരു വെന്ന്.
ആഹ്, ണ്ട് ഒരു. റ കയ്യില് എങ്ങനായാലും ഒരു രണ്ടായിരം രൂപ വാണം
ആഹ്, അതില്ലേല. എന്റെ ഉമ്മയൊക്കെ പറയാ സ്കിൻ ഡോക്ടറിന്റെ അട്ത്ത് പോയാ ഭയങ്കര പൈസയാ ന്ന്.
അവർക്ക് നല്ല ഫീസു ആണ്. പിക്ഷെ നല് മരുന്നിനൊക്കെ ഓരോ പ്പോ നമ്മളപ്പൊരു. സ്കിൻ സോ സിൻ സ്കിൻ ഡോക്ടറെ നമ്മള് കാണിക്കാ നവല്ലേ നമുക്ക് ങ്ങനെ ല്ലേ എഫക്. ടീവല്ലെ കുരുക്കൾ പൊന്ത അങ്ങനെള്ളീനല്ലെ. ട്ടീ ക്കെ നമ്മള് പോവാ. ഒരോ സോപ്പിന് അങ്ങെ അ അ അഞ്ഞൂറ് അറുന്നൂറ് രൂപയൊക്കെ വരും.
വരും അതാ.
ഉം, ഇൻക്കൊരു സ ഒരു ക്രീമ് എഴുതി തന്നീന് ഞാനിങ്ങനെ. പോയിട് വെയ്യ്. അപ്പൊ ൻക്ക് ഒരു, ഒരു ക്രീമിന് ന്നെ ത്രെ. അറുന്നൂറോ? അറനൂറ്റമ്പത് രൂപയൊക്ക വന്നു. ഇൻക്ക് ഒരൊറ്റ ക്രീമിന്.
അതും ഒരുപാടൊന്നും കാണത്തില്ല, നമ്മള്. ഒരു മാസക്കൊരു ക്രീമിനൊക്കെ ത്രെ? ആഹ്, ചെറിയ മു. ട്ടില്ലെ. ഒത്തിരി നാളായി നമ്മ ഒരു ക്രീമിന് മാത്രം നമ്മള്. ട്രി.
ഒരു മാസൊന്നും ത്തൂല. പതിനഞ്ച് ദിവസം തെക. ശരി ണ്ടാവൂല അങ്ങനെ അറ്ന്നൂറ് ഞാൻ പിന്നെ പോക്ക് മാറി നമ്മളെ കയ്യില്.
ആഹ് ആഹ് നമ്മൾ എത്രേന്നും പറഞ്ഞ് ചെലവാക്കും. ഒരു നമ്മക്കൊരു ഒരു ഒരു ഒരുപാടങ്ങാവാതെ. കുറച്ചൊക്കെ ആവുമ്പോ നമുക്കാ കുഴപ്പൊല്ല്യ ഒരു പത്തൊന്നൂറിന്റെ ക്കെ ആവുമ്പോ കുഴപ്പൊല്യ.
ആഹ് ഇത് ഒരു ആയിരത്തിന്റുള്ളിൽ നമ്മക്ക് ഒതുങ്ങാണെപ്പോ എല്ലാ ആഹ്.
കൊഴപ്പൊല്ല ഒരു മാസെങ്കിലും അങ്ങനെ നിക്കണം ഉം.
നമ്മക്ക് എത്താണെന്ന്ണ്ടെങ്കി നമ്മക്ക് ല്യ ഇത് ഒരു മാസം ന്ന് എത്തൂലേ പതിനഞ്ചീസം നമ്മൾ കഷ് റ്റിച്ച് എത്തിയാലൊള്ളു ഓരോ ക്രീം എത്തീനത്. പിന്നെ പോക്ക് നിർത്തി. ഞാനും ങ്ങനെ ആയുർവേദിക്കടേൽ പോയിട്ട് പറഞ്ഞ് ട്ട് സൺസ്ക്രീം വാങ്ങി ങ്ങനെ എന്തൊക്കെയാണ് അ അലോവേര പിന്നെ ഇ ഇരട്ടിമധുര അങ്ങനെയൊക്കെ ചേർത്തിട്ടുള്ളത്. അതാണ് എനിക്ക് കൊ ച്ചുംടി ഇത് തൊ ആയി തോന്നിയത് പിന്നെ ഞാൻ ഡോക്ടറെ കാണൽ നിർത്തി. പതിനഞ്ചീസ്ത്തിനൊക്കെ രണ്ടായിരം രൂപ രണ്ടായിരത്തഞ്ഞൂറ് രൂപക്കെ ആയിനി. എങ്ങനെ
ആയി ണോ? ആയി ആയെന്ന്.
ആ അല്ലേയ് ആ ആയി ആ രണ്ടായിരത്തഞ്ഞൂറ് രൂപക്കായി അ പിന്നെ ഞാനങ്ങനെ നിർത്തി. ഇപ്പ പിന്നൊരു ആയുർവേദ കടേന്ന് ങ്ങനെ പറഞ്ഞിട്ട്. സൺസ്ക്രീം അങ്ങനെ വാങ്ങി. അതാണ് ഇൻ ക്ക് കൊർച്ച് ഇത് ആയി തോന്നിയത്. പിന്നെ ഞാൻ ഡോക്ടറെ കാണൽ നിർത്തി.
ആയുർവേദ കടകളിൽ ചോയ്ച്ച കിട്ടോല്ലേ.
ആഹ കിട്ടും. ഈ ഞാന് ൻക്ക് പിന്നെ ഒര് കട്ട വെൽനെസ്, സെൻഡ്രിൽ അങ്ങനെ, ഒരു ഇതുണ്ടായിരുന്നു. ഇന്നാണ്, എനിക്കത്, കിട്ടിയത് എന്നിട്ട്, ഞാന് ഉപയോഗിക്കണണ്ട്. എന്നിട്ട്, ഞാൻ, കുറെ ആൾക്കാ ർക്ക്, അത് ഫോട്ടോ, അയച്ചു കൊടുത്തിട്ട്, അവർക്കൊക്കെ വാങ്ങിയ, വർക്ക്, നല്ല, റിസൾട്ട് തന്നാ, കിട്ടിയത്.
ഓ, സ്കിന്നിനും, നല്ലായിരിക്കും മറ്റേ, അലോവേരയും. അതൊക്കെല്ലേ സ്കിന്നിന്, നല്ലായിരിക്കും, ബാക്കിയുള്ളതിനകത്ത് അങ്ങനെയൊന്നും, ഇല്ലല്ലോ, മൊത്തം, കേമിക്കല്. റ്റിലിലല്ലെ
ആഹ് ഇത് നമ്മള് കാണുമ്പോ തന്നെ നമുക്കൊരു ജെല്ല് പോലെയാണ് ഈ സൺസ്ക്രീമ് വൺകണ്ടത്
ഓൺലൈനി കിട്ടും.
നമ്മടെ ഈ അലോവേരയുടെ ജെല്ലില്ലേ
ആ
ആ അതുപോലെയാണ് അതിന്റെ വേറെ എന്തെലുമൊക്കെ ചേരുവകൾ ഉണ്ടാകും.
മം ഓൺലൈനിൽ കിട്ടുവോ?
ഓൺലൈനിൽ കിട്ടൂല്ലാ ഇല്ല.
ഇതല്ലേ ഓ ഞാനൊക്കെ ഇവിടത്തെ അല്ലാത്ത ഉപയോഗിക്കുന്നത്.
ആ, ആ, നമ്മള്, പ്രത്യേകിച്ച്, നമ്മള്, മുഖത്തിന്, നമ്മള്. നല്ല ബ്രാൻ നല്ലത് നോക്കി നമ്മള് ഉപയോഗിക്കണം അല്ലെങ്കിൽ നനമ്മ പൊറത്ത് ആഹ് ഉപയോഗിക്കണം വേറെല്ല ശരീരം പോലല്ലാ നമ്മളെ മുഖം
ആന്ന് ആന്ന്
ഉം
നല്ലൊലേ ശ്രദ്ധിച്ച് അതും മുഖത്ത് എന്തേലും ആയി പോയാ പിന്നെ അതിനേക്കാളും കുഴപ്പാ.
അങ്ങനത്തെ അതുകൊണ്ട് നല്ലത് നോക്കിയെ മേടിക്കാൻ ഉപയോഗിക്കാനും പറ്റൂ.
ഇതിനും നല്ല റേറ്റ് കണ്ടിട്ടില്ലേ മുന്നൂറ്റി സംതിങ്. ഇണ്ട് എന്നാലും എനിക്ക് ഞാനിപ്പോ വാങ്ങിണ്ട് ഒരു രണ്ട് ആ രണ്ടു മാസം മൂന്ന് മാസക്കായി ഞാൻ ഒരു സൺസ്ക്രീം വാങ്ങിയിട്ട്.
ഓഹോ ഇവിടെ അല്ലാത്ത സാ അല്ലാ അല്ലാത്ത ബ്രാൻഡുകൾക്കാണെലും അത്രയും പൈസയാവും.
ആ, ഇത്, എനിക്ക്, നല്ല, കോളിറ്റിആയി, തോന്നി, കാരണം. അലോവേരാ, അത് നമ്മുടെ, മുഖത്തിന് എപ്പോഴും നല്ലതല്ലേ.
നല്ലതാ, മം. അപ്പൊ, അങ്ങനെ, ആയുർവേദത്തിലുള്ളതായിരിക്കും.
ആ
പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും, ഒന്നും വരത്തില്ല സ്കിന്നിന് കുഴപ്പം വരത്തില്ല. ആ എന്നാ ശരിട്ടോ.
ആ, ശരി.
ആ